കേക്കുന്നോടി
ഓഹ് ഓഹ് കേക്കാം കേക്കാം എടീ ഞാൻ വിളിച്ചതേ അതൊരു കാര്യം ചോദിക്കാനായ്ര്ന്നു നീ എ നീ അന്ന് നീ അന്ന് എനിക്ക് നീ അന്ന് പർഞ്ഞില്ലെ നീ ഒരു ഷേക്ക് ഒണ്ടാക്ക്യേത് ഒരു തണ്ണിമത്തൻ പോലെ ഇരിക്കുന്ന ഒരു ഫ്രൂട്ട് വെച്ച്
ഓഹ് മൻസ്ലായി മറ്റേ ആഹ് തണ്ണിമത്തൻ പോലെരിക്കുന്നന്നെ പക്ഷെ അത് മറ്റേ മസ്ക് മെലൺന്നാണ് അതിന്റെ ഇംഗ്ലീഷ് പെര് മലയാളം പേരെന്ത്ര്ന്ന് എനിക്കറിയാൻ വയ്യ ഏഹ് എന്തുവാ അത് ഷേക്ക് അത് നന്നായിട്ട് ഷേക്ക് അടിക്കുന്ന നല്ല ഭയങ്കര ടേസ്റ്റ ആണ് സംഭവം നോർമൽ ഷേക്ക് അടിക്കുന്നൊക്കെ തന്നെ മറ്റേ നമ്മൾ ഒരു കവറ് പാല് മറ്റ കവർ പാൽ വേടിച്ചാ മതി അത് നമ്മള് ഫ്രീസറിൽ വെച്ചിട്ട് നന്നായിട്ട് നല്ല രീതിക്ക് കട്ടിയാക്കണം എന്ന മറ്റേ അടിച്ച് പൊട്ടിച്ച് നമുക്ക് ഷേക്ക് ഉണ്ടാക്കി തരത്തില്ലേ ആ ഒരു രീതിക്ക് നമ്മൾ നല്ലായിട്ട് കട്ടിയാക്കി എടുക്കണം എന്നി ട്ട് ഈ മസ്ക് മലൻ ഹെ നന്നായിട്ട് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്യണം അതിൻ്റെ അകത്ത് കുറേ മറ്റേ തണ്ണിമത്തനും അകത്തരിയാണെങ്കിൽ ഇത് മറ്റേ നമ്മൾ മത്തങ്ങിയില്ലേ നമ്മൾ കറി വെക്കുന്ന മ ത്തങ്ങ അതിനകത്ത് നമ്മൾ അരിയൊക്കെ കളയത്തില്ല അതേ കണക്ക് നമുക്ക് അരി കളയാൻ പറ്റും എന്നിട്ട് ത്യത് ചെറ്യെ ചെറ്യെ പീസാക്കിട്ടും മിക്സീലിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം
ഉം
ഒന്നുങ്കിൽ നിനക്ക് ആ അത് മാത്രം ഫ്രൂട്ട് മാത്രമായിട്ട് വെള്ളം പോലും ചേർക്ക പത നന്നായിട്ട് അരച്ചെടുക്കാം അല്ലെങ്കിൽ അതിനകത്തോട്ട് കുറേചെ പാല് ഒഴിച്ച് വേണമെങ്കിലും നോർമൽ പാല് മറ്റേ തിന്നായിട്ടുള്ള കട്ട് ട്ട അല്ലാത്ത തിന്നായിട്ട് പാലൊഴിച്ചു അടിക്കാം അപ്പൊ ഞാൻ ചെയ്യുന്നത് പലപ്പോഴും ഈ എന്താ പറയാ പാല് കട്ടിയാക്കുന്ന കൊറച്ച് എടുത്ത് നന്നായിട്ട് കട്ടിയാക്കി വെച്ചിട്ട് കുറച്ച് മറ്റേ തിന്നായിട്ടുള്ളത വെക്കും എന്നിട്ടേ തിന്നായിട്ടുള്ളത് ഒഴിച്ചിട്ട് ഈ ഇത് നന്നായിട്ട് അടിച്ചെടുക്കും എന്നിട്ട് നല്ല കട്ടിയുള്ള പോഷൻസും കൂടി ഇതിനകത്തോട്ട് ഇട്ട് ഹെ അടിച്ച് നന്നായിട്ട് എടുക്കും പിന്നെ ബൂസ്റ്റിന്റെറെ കാര്യൊന്നുമില്ല പിന്നെ പഞ്ചസാര നമുക്ക് മധുരം വേണമെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ തേനെ എന്തെങ്കിലും ചേർക്കാം പിന്നെ വീട്ടിൽ വല്ല കശുവണ്ടിയോ ബദാമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടെ പൊടിച്ചെടുത്ത് ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞ ഓടുക്കത്ത ടെസ്റ്റ പിന്നെ മറ്റ മറ്റേ ചോക്ലേറ്റിന്റെ ഇതുണ്ടല്ലോ ഗ്ലാസിനകത്ത് ഡെക്കറ ചെയ്ത് ഭയങ്കര പക്ഷേ അത് ഭയങ്കര ടേസ്റ്റ് ആടി നമ്മള് എന്താ പറയാ നമ്മള് ചുമ്മാ മറ്റേ പാല് ഇങ്ങനെ മിക്സ് ചെയ്ത് മൊത്തത്തിൽ ഐസ് കഴിക്കുന്നേ കാളി ഈ ഫ്രൂട്ട് കഴിക്കുമ്പോ നല്ലശ്വാസ കിട്ടും വയറും നിറയും പിന്നെ നമുക്ക് കുറച്ച് നേരത്തേക്ക് ഒരു ഫുഡും കഴിക്കണ്ട
ഉം ഉം ഇതിവിടെ ഇങ്ങനെ മേടിച്ച് വെച്ച എഴാണ് ഓ നീ പറഞ്ഞത് ഞ നീ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പൊ ഞാൻ ഓർ ത്തപ്പഴാ നിന്നെ വിളിച്ചത് ഇ നീ ആ റെസിപ്പി പറഞ്ഞു തന്നിട്ടു ഉ
ഇപ്പൊ നമുക്ക് ഗസ്റ്റ ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് ഉണ്ടെങ്കി നമുക്ക് ടെൻഷൻ ഒന്നും അടിക്കേണ്ട ചുമ്മാ വലെ ജ്യൂസൊക്കെ നമ്മള് ചുമ്മാ പൊടിയക്കെ കലക്കി കഴിഞ്ഞാൽ നാക്കിനകത്തെ എല്ലാ ആ കളർ തന്നെ ഇരിക്കും അതിനേക്കാളും നല്ലത് ഈ ഒരു സാനം ഉണ്ടെങ്കി ഇപ്പം കുഞ്ഞുങ്ങ ക്ക ആണെങ്കിലും അത് കൊടുക്കാം നല്ല ഇതാടി നമുക്ക് ശരീരത്തിന് നമുക്ക് നല്ല തണുപ്പൊക്കെ തോന്നും നല്ല ഫീലാണ് നമുക്കതിപ്പം തണു പക്ഷേ ഐസ് പാല ആയിട്ട് തന്നെ അടിക്കണന്ന ഇല്ല നമുക്ക് ചെറിയ തണുപ്പുള്ള പാല് വെച്ച് അ ചാലും മതി
അത് ഇവിടെ പിന്നെ ചെലപ്പോഴൊക്കെ നമ്മള് അടി നമ്മള് നമ്മൾ ഫൾ ആയിട്ട് നല്ലത് മേടിക്കുവല്ലോ അതിന് ചെ ഇപ്പ അറുപത് എഴുപതൊക്കെ വരും അല്ലാതെ തന്നെ ചെ അയിനകത് ചെല പോർഷൻസ് അതായത് സൈഡ ഒക്കെ ഇങ്ങനെ ഞളുങ്ങിപ്പോയി അങ്ങനെയക്കെ പ്പ വന്നിട്ട് ഈ വാരി വക്കല്ലോ ഇപ്പൊ മലക്കറി ആണെങ്കില ഒക്കെ നമ്മള ഇവിടെ കിലോക്ക് ഇത്ര രൂപ ആരിക്കും അല്ലെങ്ക ഇരുപത്തഞ്ച് രൂപ കൊടുത്ത് നമ്മൾ വേടിക്കുന്ന ബീ സ് അങ്ങനെയൊക്കെ ഉള്ളതിന് പകരം ഈ പത്ത് രൂപക്കൊക്കെ ഇങ്ങനെ ഒരു കെ ഒരുകുക്കു പക്ഷെ ഒരു കൂമാരം പോലെ കോരി വെച്ചിട്ട് ഇരുപത് രൂപയ്ക്കൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പ അങ്ങനെ കൊടുക്കുന്നിടത്തിന് എന്റെ വിട്ടി പലപ്പോഴും ഫ്രൂ ഈ ഒരു ഫ്രൂട്ട് മെടിച്ചുകൊണ്ടുംവരും വേറൊന്നും മേടിക്ക ത്തില്ല ഇത് മേടിക്കും പിന്നെ മറ്റേ കാട്ട് നെല്ലിക്ക ഉണ്ടല്ലേ അതും മേടിക്കും
അപ്പൊ ഞാൻ ഇവിടെ അങ്ങനെ അധികം മേടിക്കാറില്ല പക്ഷെ ഇപ്പ ഇങ്ങനെ നാളെ ഗെസ്റ്റ് ഉള്ളതോണ്ട് ഇങ്ങനെ മേടിച്ചത് ഇപ്പോഴാണ് ഇങ്ങനെ ഞാൻ വിളിച്ചത് നിന്നെ ഉ
പിന്നെ മറ്റേ എന്തുവായിരുന്നെടീ, ഏ മറ്റേ ഏ ബീ സീ ജ്യൂസുണ്ടാക്കോ നീ ഇപ്പ?
ഇല്ല, അത് ഞാൻ ഒരുപാട് വീഡിയോ ഉണ്ടായിരുന്നു. നീ ഉണ്ടാക്കിയായിരുന്നാ?
ഓടി അത് ഞാൻ കൊറേ നാളൊക്കെ ഉണ്ടാക്കി യൂസെ യ്തിരുന്നു. നമുക്കുള്ള കൊണ്ട് പ്പ എന്നും പറ്റത്തില്ല. ഇപ്പ നമുക്ക് ഒരൂസം ക്യാരറ്റു- ണ്ടെങ്കി ഒരൂസം ബീറ്റ്റൂട്ട് കാണത്തില്ല. ഇത് രണ്ടു ഉള്ളപ്പൊ നമുക്ക് നെല്ലിക്ക കാണത്തില്ല, നമുക്കോന്നും കാണൂല. പിന്ന, ക്യാരറ്റും ബീട്രൂട്ടും പിന്നെ ഒന്നുല്ലെങ്കി ഞാനിപ്പ പ പറഞ്ഞില്ലേ ഇതേ കണക്ക് ചെലപ്പോ നമുക്ക് ഇരുപത് രൂപയ്ക്ക് വേടിക്കാ, അയ്ല് ചെല പോഷൻസ് ഇങ്ങനെ കേട് വന്നതായിരിക്കു, അത് കട്ടെയ്ത് കളഞ്ഞാൽ നല്ല പോഷൻസ് കിട്ടുവല്ലോ. അപ്പൊ അത് വെച്ചിട്ട് ഞാൻ ചെലപ്പഴൊക്കെ നല്ല രീതിക്ക്, തോനെ അടിച്ചങ്ങ് ഫ്രിഡ്ജി വെയ്ക്കും.
ഉം
എന്നിട്ട് കൊറേച്ചെ കൊറെേച്ചെ എടുക്കാലോ ഇപ്പൊ ഒന്നും വയ്യെടി, സമയല്ല. ഒ ഒന്നും ചെയ്യാള്ളെ സമയല്ല, അല്ലെങ്കി ഇതൊക്കെ ചെയ്യായിര്ന്ന്.
അതില്, ഏ ബീ സില് എന്തോന്ന് ബീറ്റ്റൂട്ട്, കാരറ്റ്, നെല്ലിക്ക അല്ലെ?
ആഹ് അ ആഹ് അത് മാത്രം മതി, പിന്നെ ഇപ്പം പലരും പലതാടി, ഇപ്പ ചെലര് ഓറഞ്ചിട്ടടിക്കും
ഉം
ആഹ് ഇഞ്ചി ഇടും, മറ്റ് റ്റേ മിന്റ്, മിന്റെന്ന് പറയുമ്പൊ ഏതായിരുന്നു മറ്റേ, ഏഹ് ഏതായിരുന്ന് പുതിന എലയോ, അ മല്ലി എലയോ അങ്ങനെ ഓരൊ ത്തര് ഓരോ ഫ്ലേവറ് ഓരോത്തർക്ക് ഓരോന്നല്ലെ ഇഷ്ടം. അപ്പതൻസര്ച്ചൊക്കെ അടിക്കും.
ആഹ് ആഹ്
അതെന്തരായാലും കൊള്ളാം. ആഹ് പിന്നീട് ഏത് വരൂം? പിന്നാ, ആഹ് അതേ ഒള്ളു പിന്നെ ചെലര്
അ ഫ്രൂട്ട്ട്ട് അടിക്കുവല്ലൊ. പിന്നെ മറ്റേ പിന്നെ ഇപ്പം ബ്രൈഡൽ സ്കിൻ ഗ്ലോ ന്നൊക്കെ പറഞ്ഞിട്ട് കൊറേ സംഭവങ്ങളൊക്കെ ക്കെ വരുന്നുണ്ടല്ലോ.
ഓഹ്
ആഹ് മറ്റേ കല്യാണ ത്തിന്റെ, അതിന് കൊറേ മറ്റേ ജ്യൂസൊക്കെ കാണിക്കുവല്ലോ എന്തൊക്കെയോ
എല്ലായിടത്തുപ്പൊ എബി സി ജ്യൂസെന്നാ മിക്ക ത് ലും കാണിക്ക്ന്നേ. പിന്നെ എന്തക്കെയോ നമ്മള് എന്തൊക്കെയോ ഇട്ട് കുടിക്ക്ന്ന കാണാ, ഈ ചിയാ സീഡ്
ആഹ് എടി അത് പക്ഷെ നല്ലതാടി ചിയാ സീഡ്
ട്ട വെള്ളവല്ലേ?
ആഹ് അത് മറ്റേ രാവിലെ നമ്മള്, ഇവടമ്ക്ക് കവറില് വേടിക്കാൻ കിട്ടും, അല്ലാതെ നമുക്ക് സപ്പറേറ്റ് ത്ര രൂപയ്ക്ക് അമ്പത് രൂപയ്ക്കോ നൂറ് രൂപയ്ക്കോക്കെ വേടിക്കാൻ കിട്ടും. നമ്മള് ഓൺലൈനി മേടിക്കുന്നേക്കാൾ നല്ലത് നമ്മളെ ഇവിടത്തെ അങ്ങാടിക്കടയിന്ന് പോയി വേടിക്ക്ന്നയാണ്. തോനെം കാണു അത്. അത് വേടിച്ച് കഴിഞ്ഞാ നമക്കതീന്ന് ഓ ഒരു സ്പൂണെടുത്ത് നമ്മളാ വെള്ളത്തീ ഇട്ട് വെച്ചിട്ട് മീൻസ്, തലേന്നേ നമ്മള് വെള്ളത്തില് സോക്കെയ്യാൻ വെച്ചേന് ശേഷം ഏഹ് പിറ്റേന്ന് രാവിലെ ഒരു ചെറിയ പീസ് നാരങ്ങയുടെ ഇതും പിഴിഞ്ഞൊഴിച്ച് പിന്നീട് കൊരു എന്താ പറയാ, തേനുണ്ടല്ലോ തേൻ ഒരു സ്പൂണിന്റെ പകുതി അങ്ങട് അതിനകത്തിട്ട് ചെയ്താ മതി, അത് നല്ലായിരിക്കും.
അത് ഇത് വണ്ണ് ഈ കുടിച്ചാ വണ്ണം കുറയോ തോന്നുന്നല്ലേ.
ആഹ്അത് കുടിച്ചാ വയറിന്ന് കൊഴുപ്പെങ്ങാണ്ടൊക്കെ പോവും.
ഉം ഉം. ഈ ചിയാ സീടും കസ്കസും ഒന്നാണാ? അല്ലാന്ന് തോന്നുന്നല്ലേ
സീഡെന്ന് ചിയാ സീഡാണ് ആഹ് നമ്മളെ ഈ കൊഴുപ്പ് കുറയ്ക്കാനും, ഇതിനൊക്കെ നമ്മള് ഉപയോഗിക്കുന്നു, പക്ഷെ മറ്റേ കസ്കസാണെങ്കി മറ്റെ നമ്മള് ഫ്രൂട്ടിനകത്തൊക്കെ ഇട്ട് കിട്ടുന്ന അത് രണ്ട് രണ്ടാണ് കസ് ക്കസ്ന്ന് പറഞ്ഞ പെട്ടന്ന്, എന്താ ഇങ്ങനെ സോക്കെയ്ത് പെട്ടെന്ന് പൊങ്ങി വരും, പക്ഷെ ചിയാ സീഡാണെങ്കില് നല്ല സമയ എടുക്കും. ആഹ് പിന്നെ അതുകൊണ്ടാണെല്ലൊ അവര് പറയുന്ന് ആഹ് അതോണ്ടാ അവര് പറയുന്നേ മറ്റേ നമ്മള് പെട്ടെന്ന് എടുത്ത് കഴിച്ച് കഴിഞ്ഞാ നമ്മളെ തൊണ്ടേലിരുന്ന്ഴിഞ്ഞാ നമ്മളെ തൊണ്ടേന്നിരിക്കുന്ന ഫുള്ള് വെള്ളം വലിച്ചെടുത്ത് നമുക്ക് പിന്നെ അത് പ്രശ്നങ്ങളാവൂന്ന് പറയും
ആഹ് ആഹ്
അതാണ് ഒരു പ്രശ്നം
പിന്നെ വേറെ വേറെ ഷേയ്ക്കിന്റെ റെസിപ്പി ഒന്നും അറിഞ്ഞൂടല്ലേ
വേറെ ഷേക്കിന്റെ റെസിപ്പി ഒന്നുല്ല പിന്നെ മുഴുവൻ എല്ലാം ഫ്രൂട്ട്സിന്റെ ഇതും ഏഹ് പിന്നെ സ്കിൻ ഗ്ലോ മേക്കപ്പെന്നും പറഞ്ഞിട്ട് പിന്നെ കൊറെ വരുന്നുണ്ടല്ലോടി കുക്കുംബറ് ഏഹ് പിന്നെ എന്തര് നെല്ലിക്കയും പിന്നെ ഇഞ്ചിയും ഇന്റും കൂടെ ഇട്ട് കുടിക്കാം അത്പ്പോ ആഴ്ചേല് തിങ്കളാഴ്ച ഓരോ ജ്യൂസാണെങ്കി, ചൊവ്വാഴ്ച ഒരെണ്ണം, ബുധനാഴ്ച ഒരെണ്ണം അങ്ങനൊക്കെ ചെ പക്ഷെ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുമ്പത്തേക്ക് ചെറിയ ചെറിയ ഇന്നർ ഗ്ലോ ഉണ്ടാവല്ലോ അതായത് നമുക്ക് എന്താ നമ്മുടെ മുഖത്ത് ഓരോന്ന് വാരി തേക്നേക്കാളും നല്ലത് നമുക്ക് പുറമെ അല്ല അകത്ത്ന്ന് ഉണ്ടാവുന്നൊരു ഗ്ലോ നമ്മുടെ മുഖത്ത്ണ്ടാവല്ലോ പുറമേ
ഉം ഉം ക്രീം യൂസ്യ്യാതെ ഉണ്ടാവുന്ന ഉം
ആഹ് അതാണ് ഇപ്പ കൂടുതൽ എല്ലാരും ചെയ്യുന്ന പിന്നെയി ഇപ്പം ചിലരൊക്കെ മറ്റേ കൊ എന്താ കൊറിയൻ ഗ്ലാസ്കിന്നോ അങ്ങനെയൊക്കെ കുറെ മേക്കപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ആഹ് കൂടുതലും പേരും അതൊക്കെ ട്രൈ ചെയ്യും പക്ഷെ പിന്നെ ബ്രൈഡൽ ആവുമ്പത്തേക്ക് അവര് കുറച്ചു കൂടി ബോഡിയൊക്കെ ശ്രദ്ധിക്കും ആ സമയത്തല്ലേ മറ്റേ ഇവിടെയൊക്കെ പോയി നമ്മൾ ട്രീറ്റ്മെന്റ് എടുക്കുന്ന ബോഡി ഫുള്ള് ട്രീ
ആഹ് ആഹ് ആയുർവേദ ക്ലിനിക്കിലൊക്കെ പോയി ന്തോ അവിടെ അതെ ഉം എന്തോ ഒരു എ എണ്ണ വെച്ച് എന്തോ ഉണ്ടല്ലോ അവ്ടെ ആഹ് ആഹ് എന്തോ കിഴിയൊക്കെ ഉണ്ടല്ലോ
ആഹ് അത് തന്നെ നവരയുടെ അരി വെച്ചിട്ടുള്ള കിഴിയും എന്തൊക്കെയുണ്ട്
ഉം ഉം അത് നല്ല എനിക്ക് തോന്നുന്നു നൈറ്റ്‌ നമ്മള് അത് ഒരു രണ്ട് മൂന്ന് തവണയൊക്കെ ചെയ്യണോന്ന് തോന്നുന്നു അല്ലെ ഒരു കൊറേ സ്ട്രെസ് റിലീഫ്
ഇപ്പ നമുക്കിപ്പോ ജോലിയൊക്കെ ജോലി അല്ലെങ്കിൽ നമ്മളെന്തെങ്കിലും തിരക്കിലൊക്കെ ആയിട്ട് ഭയങ്കര ഇതായിട്ട് നമ്മള് നിക്കമ്പം എന്താ പറയാ നമ്മള ബോഡിക്ക് നമ്മളിപ്പഎന്തോ നമ്മള കാര്യങ്ങൾക്കൊന്നും നോക്കാൻ സമയില്ല എല്ലാത്തിനും നമ്മളിങ്ങന അ ഒന്ന് ഓൽപ്പം അമ്മളിപ്പൊര് കോഴ്സ് പഠിച്ചിട്ട് അട്ത്ത കോഴ്സിന് പോകുന്ന് അല്ലെങ്കി ഒരു ജോലിക്ക് പോയിട്ട് അട് ജോലിക്ക് പോകുന്നു നമ്മളെ ബോഡിക്ക് ഒരു റെസ്റ്റ് ഇല്ല മൈന്റ് റെസ്റ്റ് ഇല്ല നമ്മൾ എപ്പോഴും ഭയങ്കര ടെൻഷനും അങ്ങനെയല്ലേ അപ്പതിനേക്ക പ്പോരു ദെവസം നമ്മള ബോഡിക്കിപ്പേടക്കെന്തോ ഞാൻ കണ്ട് അതെ അതെവിടേണ് എറണാ മണ്ടായിരുന്നു തോന്നുന്നു നമ്മള ബോഡിക്ക് ഒരു റെസ്റ്റ് കൊടുക്കുന്നത് നാലായിരം രൂപയെങ്ങാണ്ടാ വരുന്നത് ട്രീറ്റ്മന്റ് അത് ഓഫർ വന്നപ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറിന് ചെയ്തന്ന് ഫുള്ള് അവർ പറയുന്ന് ആദ്യമായിട്ടാ ഞാൻ ചെയ്തത് പക്ഷെ ബോഡിക്ക് ഫുള്ള് റിലാക്സ് ആയെന്നക്കെ പക്ഷെ എനിക്ക് നല്ല ആഗ്രഹ രു ജോലി കിട്ടീട്ടതൊക്കെ ചെയ്യണം നമുക്ക് സ്വന്തം സെൽഫ് ലവ് വേണ്ടെ അപ്പൊ എനിക്ക് ആഗ്രഹമുണ്ട്
അതില് നല്ല മസാജൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു നല്ല ബോഡി മസാജ് ഉം അപ്പ നമ്മൾക്ക് തന്നെ ഒരു റിലീഫ് ആവും
പക്ഷെ അത് നല്ലതാണ് ചെയ്യാൻ പറ്റിയാ നല്ലതാണ് പിന്നെ മറ്റേ ഇത മറ്റേ അം ആ പുകയുടെ പെട്ടിക്കകത്തോ ഐസിന്റെ പെട്ടിക്കകത്തോ അത് എന്തൊക് യ്ക്ക്യ ഇതിനെക്കെന്തെക്കെയോ പേരുകളൊക്കെയുണ്ട്
അതെ സ്റ്റീം സ്റ്റീം പത്തോ ഒന്നാ ന്തോ എന്ന് പറയുന്ന പുകേടെ അത ഇരിക്കുന്ന ആഹ് പിന്നെ ഐസ് ബാത്തൊണ്ടിപ്പൊഴ് എന്തൊക്കെ ട്രീറ്റ്മെന്റുകളാണുള്ളത് ഊം
നമക്ക് എന്തിരറിയാം ഹും നമ്മളോന്നും പോണിലാകെ പോണ് ത്രെഡ് ചെയ്യ്ന്ന് വരുന്ന് പിന്നെ ഇങ്ങനെയുള്ള കൊറെ ജ്യൂസും ഷേക്കും അടിച്ച് കുടിക്കുന്നു അല്ലാതെ ഒന്നുവില്ല
ലവ് ആവുമ്പോ നമ്മൾ അത് വോ നമ്മക്ക് വയിസ ഉണ്ടാകുമ്പഴ്ത്തേക്കിതൊക്ക ചെയ്യാ
സത്യാടി ഈ സെൽഫ്ലവ് ഉണ്ടന്ന് പറഞ്ഞിട്ട് കാര്യൊന്നുമില്ല കയ്യില് കാശ് വേണം പിന്നെ എങ്ങനെ കാശ് ജോ എങ്ങനെ കാശ് വേണൊന്ന് പറഞ്ഞാ ജോലിയാ ജോലിയില്ല അതാണ് പ്രശ്നം വിദ്യാഭ്യാസം ഉണ്ടായിട്ട് മാത്രേ ഇന്നത്തെ കാലഘട്ടത്തി ഒരു കാര്യംഇല്ല
ഉം
ജോലിക്ക് പോകുമ്പോഴത്തേക്ക് ഈ സർട്ടിഫിക്കറ്റ് ഒന്നും അല്ല ചോദിക്കുന്ന എക്സ്പീരിയൻസ് ആണ് ചോദിക്കുന്നത് അപ്പ അവടെയും പെട്ട് നമ്മള് ആഹ് എന്താണെങ്കിലും നോക്ക എപ്പഴെങ്കിലേ എവിടെയെങ്കിലു രക്ഷപെടുമെന്നാണെന്റെ വിശ്
അതെ നമ്മൾ ഇതുവര എത്തിയ സ്ഥിതിക്ക് ഇനിയും നമ്മൾ രക്ഷപ്പടുമായിരിക്കും
എങ്ങനെങ്കിലും പോണം രക്ഷപ്പെട്ടില്ലെങ്കിലും കുഴപ്പല്ല എവിടെങ്കിലൊക്ക ജോലി ക്കെറും അത്രേ ഒള്ള് ജോലിയ്ക്കേറും പിന്നേന്ന് പറഞ്ഞാൽ പത്തും പതിനായിരം രൂപയൊക്കെ കി പറ്റത്തുള്ളെടി എവിടെയാണെങ്കില് നമ്മളവര് സ്കൂളിൽ പഠപ്പിക്കാൻകേറിയാല് നമുക്ക് ക്കാ റേഞ്ച് നമ്മളൊരു തുണിക്കടേ പോയി നിന്ന് കഴിഞ്ഞാല് നമുക്ക് പത്തും പന്ത്രണ്ട് പിന്നെ എനിക്ക് തോന്നൊരു സ്കൂളിലെക്കെ നമ്മള് പ്രൈവറ്റായിട്ടൊക്കെ പോയി പഠിപ്പിക്കും പത്ത് കിട്ടും പക്ഷെ ആ സമയത്ത് നമ്മളിവിടുള്ള ലോക്കൽ തുണിക്കടേ പോയ ലോക്കൽ മീൻസ് നമ്മളേതെങ്കിലും വല്യ തുണി കടേ ഇപ്പ കൊട്ടിയം സിംല ഇപ്പ പാരിപ്പള്ളി സിംല അല്ലെങ്കി പിന്നെ ഇപ്പം എറണാകുളത്താണെങ്കില് വല്യ മാള് ട്രിവാൻഡ്രത്താണെങ്കില് മറ്റേ പോത്തീസ് അങ്ങനെ യ്ക്കെയൊള്ള അത്യാവശ്യം നല്ല സ്ഥലത്ത് മീൻസ് നല്ല വല്യ ഷോപ്പ് മോളി കേറിയാ നമ്മളെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് പത്തിരുപത് രൂപ
ഉം ഉം പക്ഷെ നമ്മളിപ്പ അല്ലാതെ ഒരിത് വച്ച് നമ്മുടെ വച്ച് പഠിക്ക കൊടുക്ക്യേണെങ്കി നമുക്കൊരു പത്ത് രൂപേ കിട്ടൂ പത്ത് പന്ത്രണ്ട് ഉം നമ്മൾ പടി പഠിച്ചത് വെച്ച് ആ
പഠിച്ച രീതി വെച്ച് പോയിക്കഴിഞ്ഞാ നമ്മളെങ്ങു എത്തത്തില്ല മ്മള് കാശ് കിട്ടുന്നതനുസരിച്ച് പോണം പിന്നെ എല്ലാ ജോലിക്ക് അയ്ന്റേതായ രീതിയൊണ്ട് നമുക്കറിയാന്നല്ല നമ്മളെത്ര പഠിച്ചെന്ന് പക്ഷെ നമ്മളെ എ നാ വീട്ടുക്കാർ എന്ത് വിചാരിക്കും വിചാരിച്ചട്ടാണല്ലോ പലതിനും പോവാതെ നമ്മൾ ഇങ്ങനെ കാണി കുന്നത് അതൊക്കെയാണ് മാറ്റേണ്ടത് മാറും എന്തായാലും മാറും ഒരു പത്ത് ഇരുപത്തഞ്ച് ഇരുപത്താറ് വയസ്സ് ആകുമ്പോ ത്തേക്ക് തന്നെ നമ്മൾക്ക് മനസ്സിലാഉ ഇതിൽ ഒന്നും കാര്യോയില്ലന്ന് മനസ്സിലായി നമ്മൾ സ്വന്തമായിട്ട് നമ്മള വഴിക്ക് തിരിയും
ഉം പിന്നെ ശരി നാ നീ പറഞ്ഞ പോലെ ഞാൻ നാളെ അടിച്ചു നോക്കട്ടെ
ആ അടി ഓക്കെ ഓക്കെ ശരി
ആഹ് ശരി